ക്ക്‌ന്നുണ്ടോ ഹലോ
ആഹ് ഹലോ ഹലോ
ഹല്ലോ ആഹ് കേക്കാം കേക്കാം പിന്നെ ഈ സോ ഷ്യൽ മീഡിയെ പറ്റി എന്തുവാ അഭിപ്രായം പോസിറ്റീവാണോ നെഗറ്റീവാണോ?
അത് എഹ് എന്ത് കാര്യെട്ത്താലും ഒരു പോസിറ്റീവും നെഗറ്റീവായിട്ടുണ്ടല്ലോ അത്പോലെന്നെ സോഷ്യൽ മീഡിയയി ലുണ്ട് നമക്ക് കൊറെ കാര്യങ്ങൾ അതിന്ന് പഠിക്കാനായാലും മൻസ്സിലാക്കാനായാലും പുതിയറിവ് അങ്ങനെ അല്ലെങ്കി എ റ്റയ്മെൻ്റ് അതൊക്കെയുണ്ട് അതേ സമയം അത് മിസ് യൂസ് ചെയ്യുന്ന ആ ഒര് വശുണ്ടല്ലോ
ആഹ്
അവടെങ്ങെനെ സോഷ്യ മീഡിയിലൊക്കെ ആക്ടീവാണോ?
ആഹ് ഞാൻ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവാണ് ഞാനൊരു ഏഹ് ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ അപ്പൊ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ അല്ലേ കൂടുതലും നമക്ക് ഏഹ് ഓർഡർ കിട്ടാനായാലും അവർക്ക് അറിയാനായാലും ഒക്കെ ഉള്ളൊരു വഴി അത് നല്ലരു ഉം നമക്ക് ഓരോത്തരും ഇപ്പം സ്ത്രീകൾ പൊറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത സ്ത്രീകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയ, യൂട്യൂബ്, വ്ളോഗ്സ് പിന്നെ ഈ ഇതേപോലെ ചെറിയ ബിസിനസൊക്കെ ചെയ്യുന്നതിന്റെ പ്രമോഷൻ പോലൊക്കെ
അങ്ങനാണ് ഞമക്ക് സ്വന്തായിട്ടൊരു അക്കൗണ്ട് തൊടങ്ങ്യാ നമ്മടെ ഇത് ബിസിനസൊന്നും മുന്നോട്ടു കൊണ്ട് പോവും ഇത്പോലുള്ള സോഷ്യൽ മീഡിയ ഉള്ളോണ്ട്.
ആഹ് യൂട്യൂബ് ഒക്കെ അഹ് ആഹ് യൂട്യൂബൊക്കായാലോ അവർക്ക് വീട്ടി എഹ് പൊറത്തോട്ട് പോവണ്ട വീട്ടിലെന്നാന്നെച്ചാ അവരെ കൊണ്ടൊക്കുന്ന പോലെ വെച്ചാല് വീഡിയോ ഷൂട്ടെയ്ത്
ഉം ഉം ഉം എന്തൊക്കെ ചെയ്യുന്നെ ക്രാഫ്റ്റ് വർക്ക്?
ക്രാഫ്റ്റ് വർക്ക് ഞാൻ ഫ്രെയിം വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഹാംബേസ്, ഗിഫ്റ്റ് ബോക്സ്
ആഹ് ആഹ്
ആഹ് അങ്ങനെള്ളെക്കെ ചെയ്തോണ്ടിരിക്കയാണ് ഉം കേക്കിൻ്റൊരു ബിസിനസുണ്ടായിരുന്നു പക്ഷെ പിന്നത് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പഴത്തേക്ക് പിന്നതങ് ഒഴപ്പിയ താ
ഉം ഹും ന നല്ലെഷ്ടാണോ അതൊക്കെ വർക്കൊക്കെ ചെയ്യാനായിട്ട് ക്രാഫ്റ്റ്
വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടവാ
ഉം ഓടസൊക്കെ വരുന്നുണ്ടോ
ആ ഓഡേഴ്സ് വരുന്നുണ്ട് വലുതായിട്ട് ഓവറായിട്ടില്ല കാരണംന്ന് വെച്ചാൽ എനിക്ക് എഡിറ്റിംഗിൽ അത്ര വലിയൊരു ഏ ഇതില്ല കഴിവില്ല നമ്മൾ എടുക്കുന്ന വീഡിയോസ് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടാലല്ലേ അത് കുറച്ചുകൂടെ അറീച്ച് ആവത്തുള്ളൂ
ആണാണ്
ആഹ് പിന്നെ നമ്മളെ അറിയാവുന്നവരും ഒക്കെ അല്ലാതൊക്കെ ഓർഡേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്
ഉം പറഞ്ഞു കേട്ട് വെക്ക അല്ലേ
ഹാ കേട്ട് വെക്കാ.
ഓഫർ ഒക്കെ ഇടുവോ
ആഹ് ഓഫറൊക്കെ എടി ഫ്രേമിന്റെന്നത്തൊക്കെ ഓഫറും കാര്യങ്ങളും ഒക്കെ
ഉം ഉം
ഇടാറുണ്ട് മാക്സിമം കുറച്ചൊക്കെ തന്നെ കൊടുക്കുന്നതേ
ആഹ് ഇപ്പൊ ഒരുപാട് പേര് ഇത്സ്റ്റ് ഇതിനകത്തോട്ട് ഇറങ്ങിയല്ലേ
അതൊത്തിരി പേര് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ ഫ്രെയിം വർക്ക് ആയാലും ഇങ്ങനെയൊക്കെ തന്നെ
ഉം
പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഈ ഈ വീട്ടിൽ തന്നെ ഇരുന്ന ഒരു ഈ ഡ്രസ്സ് വിക്കുന്നൊക്കെയ ഉണ്ടല്ലോ അങ്ങനൊക്കെ
ആഹ് ഓ ഇപ്പൊ ഓൺലൈൻ ആയിട്ട് ഇവര്പ്പോ ഹോൾസെൽ ആയിട്ട് എടുത്തോണ്ട് വന്നിട്ട്
ആഹ് ഓര് വിക്കും ഓൺലൈൻ സെയിലായിട്ട് അവര് വീഡിയോ ഇടും അപ്പൊ നമുക്കത് പുറത്തത്ത് പോ പോയ എടുകേലാ ഒരു കടയെട് തിടിയൊന്നും അതിന്റെ ആവിശോന്നും ഇല്ലല്ലോ
ഉം എല്ലാരും ഇങ്ങനത്തെ ഈ ഓൺലൈൻ സെിയിലിംങ്ങോക്കെ നല്ല എളുപ്പാണെന്ന് പക്ഷേ ഇതിനകത്ത് കുറെ റിസ്ക് ഫാക്ടർ ഉണ്ട് നമ്മള് വിചാരിച്ച പോലെ സംഭവം അങ്ങോ മൂവായില്ലെങ്കി ഇൻവെസ്റ്റ് ചെയ്ത എല്ലാം വെറുതെ ആയി പോകത്തില്ലേ
ആഹ് പിന്നെ വേറൊരു കാര്യം ഇതിനകത്തുള്ള ഒരു ഫാക്ടർന്ന് വെച്ചാല് നമ്മള് സോഷ്യൽ മീഡിയയില് റീച്ച് ആയിട്ട് നിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കി സക് സസായിട്ട് പോവും ആഹ് അതിന്റെ മെയിൻ ഫാക്ടർന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ റീച്ചായിട്ട് നിക്കണം എന്റെ റിലേറ്റീവ് ഇതുപോല ഈ സാരിയുടെ ബിസിനസ്സ് ആള് തുടങ്ങിയാരുന്നു ക്ഷെ ആ ടൈമിനൊന്നും ആള് ഇങ്ങന റീ ച്ചായിട്ടൊന്നും ഇല്ല ഒന്നും ഇല്ല അങ്ങനെ അക്കൗണ്ട് നോർമലായിടുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ ഉള്ളായിരുന്നു പക്ഷെ അത് വലിയ ഇതായില്ല സക്സസ് ആയില്ല പിന്നെ അതിനു ശേഷം പുള്ളി കാര്യാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞെ നമ്മള് റീച്ച് ആയി കഴിഞ്ഞാലേ നമ്മുടെ ബിസിനസ് കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നത് പിന്നെ പുള്ളിക്കാരി ഇരുന്ന് വ്ലോഗ്സിന്റെ പരിപാടിയിലോട്ട് തൊടങ്ങി കുക്കിംഗ് വീഡിയോ ഉണ്ടല്ലോ
ഉം ഉം
ഉം അത് നല്ല ക്ലാരിറ്റിയോടെ നല്ല രീതിയിലൊക്കെ എടു ത്തിട്ട് ഫസ്റ്റ് വീഡിയോസ് തന്നെ കേക്ക് അടുത്ത് വ്യൂവേഴ്സ് ആയിരുന്നു പിന്നിപ്പൊ എല്ലാ വീഡിയോസിനും ആഹ് ഹഡ്രഡ് കേക്ക് കെ എന്നൊക്കെ പറഞ്ഞ് വ്യൂവേഴ്സ് ക്ലിക്കായി ആഹ് വളരെയധികം ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ പിന്നെ കൊറെ കൊളാബ് ചെയ്യാനും ഒക്കെ ഓഫറും കാര്യങ്ങളൊക്കെ
അതാണ് നമ്മളതിലൊന്ന് വിശ്വസിക്കണം ഇന്ന് അല്ലെങ്കി നാളെ റെഡിയ ആകുംന്ന് പറഞ്ഞിട്ട് നമ്മള് ഫസ്റ്റ് ഇങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ടാവുമ്പോ ചിലപ്പോ നമ്മൾങ്ങിട്ടിട്ട് പോവും
ഇട്ടിട്ട് പോവും ശരിയാ
ഉം ഞാനിതുപോലെ യൂട്യൂബില് ചാനലൊക്കെ തുടങ്ങി ക്രാഫ്റ്റ് ക്ഷേ ക്ലേ മോഡലിംഗ് ചെയ്യുമല്ലോ ഓരോന്ന് ക്ലേ വെച്ചിട്ട് അതൊക്കെ ചെയ്യുവായിരുന്നു പക്ഷെ നമ്മള് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ടൈമിനുള്ള ഒരു റിസൾട്ടും ഇല്ല ന പഠിക്കാനുള്ളതും എല്ലാം സൈഡ് ആക്കിയിട്ടായിരുന്നു ഇതിനകത്ത് ഇറങ്ങിയത് പിന്ന നിർത്തി
അതെരിക്കും ആഹ് യൂട്യൂബിനകത്തെ ചാനലുണ്ട് പക്ഷെ ഞാ ഈ പറയുന്ന പോലെ ഞൻ അത്ര വല്യ ഹാർഡ് വർക്കായിട്ടൊന്നും ഏ്ഹ് ചെയ്യാറില്ല അതിലെല്ലാരും എന്ന എന്നോട് പറയുന്നത നമ്മള് കുറച്ചുടെ വേണം എന്ന രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാല് നോർമലി സക്സസ് ആകും പക്ഷെ ഞാനങ്ങനെ അത്ര വലിയ രീതിയിലൊന്നും അയിന് എഫർട്ടും കാര്യങ്ങളും ഒന്നും ഇടാറൊന്നുല്ല ചേയ്യുന്ന കൂട്ടത്തി ചിലപ്പോ അപ്പോഴെ ങ്ങാനും തോ ഉ തോന്നിയ വീഡിയോ എടുക്കുംഅതങ്ങ് എഡിറ്റ് ചെയ്തങ്ങ് ഇടും അത്രേ ഒള്ളൂ
ഉം ഡെയിലി വീഡിയോ ഇടണം ഒരോ സമയത്ത് ഇടണം അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത്
അങ്ങനെക്കെ ഉണ്ട്
ഇതൊ പഠിച്ചടുക്കാൻ തന്നെ കുറച്ച് ടൈം എടുക്കും ഇതില് കുറെ ട്രിക്കൊക്കെ ഉണ്ട്
ക്ലിക്കായിക്കയി കയിഞ് കയിഞ്ഞ പിന്ന ആങ്ങോട്ടെല്ലാം വർക്കാവും ഇപ്പൊ തന്നെ ഓരോ ഈ ഫാമിലി വ്ലോഗോക്കെ ചെയ്ത് എത്ര പേരാ ഓരോ വീ ഫാമിലി ഫുള്ള് വ്ളോഗ് ചെയ്ത് അവര് ക്ക് പുറത്ത പോയി ജോലി അടിക്കൊന്നും വേണ്ട അവർക്ക് എല്ലെ ഒത്തിരി പേരില്ലേ ഈ എന്തുവ ആഹ്
ഉണ്ടൊണ്ട് കുറേ യൂട്യൂബേർ ഉണ്ട് അവരെല്ലാം ഇതാണ് ഇവിടെ മെയിൻ വരുമാനം
മെയും വരുമാനംന്ന് വെച്ചാ ജോലി ജോലിക്ക് പോവാ പോവാതെ വീട്ടിതന്നേ ഈ പരിപാടിയാണ് പക്ഷെ നല്ല രീതി പൈസേ അവർക്ക് കിട്ടുന്നുണ്ട്
അഹ് അതിനൊരു കഴിവ്‌ വേണം ഒരു സെയിം ആയിട്ട് നിക്കാൻ നമ്മള് റെഡിയാണ് ഇപ്പ നമ്മളൊക്കെയാണെങ്കില് അങ്ങനെ ബ്ലോഗ്സ് ഒന്നും അങ്ങനെ ഇടാറി ല്ലല്ലോ ഇത് പോലെ എന്തെങ്കിലൊക്കെ ചെയ്യുള്ളു
പിന്നെ വേറൊരു കാരണമുണ്ട് നെഗറ്റീവെന്ന് വെച്ച് ഫാമിലി വ്ലോഗ്സ്ഇട്ട് കഴിഞ്ഞാല് അത് വേറൊരു കാര്യണ്ട് വീട്ടിൽ പോലത്തെപ്രശ്നങ്ങൾ ഇപ്പ തന്നെ കണ്ടില്ലേ ഓരോന്ന് തുറന്ന് കഴിഞ്ഞാ വീട്ടിൽ പറഞ്ഞു തീർക്കണ്ട പ്രശ്നങ്ങളാ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒരാൾ ഒരു വീഡിയോയിടും പിന്നെ അതിന്റെ തുടർന്ന് വേറൊരാൾ വേറൊരു വീഡിയോയിടും
ആ ഇവരത് കണ്ടന്റാക്കി ഇടുമ്പോ പിന്നെ കൊറേ റിയാക്ഷൻ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ
ആ റിയാക്ട് അവരും അയില് കേരി പിടിക്കും
ഉം അങ്ങനെ അത് അതുമാത്രം മറ്റുള്ളവരുടെ ഫാമിലി ഇഷ്യൂസ് അത് മാത്രം പറഞ്ഞ് ചാനല് നടത്തുന്നവരും ഉണ്ട്
ചാനല് നടത്തുന്നോരുണ്ട് ആന് അതനുസരിച്ച് അവർക്ക് പൈസയും കിട്ടും
കഥ വരുമ്പോ ഇവര് ഇതുപോലെ മദ്യപിച്ച് വാഹനം ഓടിച്ചെന്നും അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ കേസിലുംപ്പെടും
ആഹ്
റിയാക്ഷൻ വ്ളോഗേഴ്സ്
ഉം ആന്
ഉം ഈ അടുത്തൊരു പെൺകുട്ടി ഇതുപോലെ പെട്ടായിരുന്നല്ലോ
അത് ഞാൻ ക ആ കണ്ടായിരുന്നു കണ്ടായിരുന്നു
ആ അതുപോലെയാണ് അവരൊട്ട് പെർഫെക്റ്റും അല്ലാ അവർ ടെ കുറ്റം പറയും ഇങ്ങനെ ഒരു വണ്ടിക്കകത്ത് കയറിയിരുന്ന് കുറ്റം പറഞ്ഞോണ്ടിരിക്കും
ആഹ്
ഞാൻ ഇതൊന്നും കാണത്തില്ല ഇല്ല ഒന്നും കാണത്തില്ല എന്തേലൊന്ന് പാട്ട് അതുപോലൊക്കെ കാണൻ മാത്രമേ യൂട്യൂബ് എടുക്കാറുള്ളൂ
ആ ഞാനങ്ങനെ ഈ റിയാക്ഷൻ വീഡിയോസ് ഒന്നും അധികം കാണാറില്ല പക്ഷെ ഈ ചിലതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ തുടന്നാ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പം ഓരോരുത്തരുടെത് വീഡിയോസൊക്കെ നമ്മുടെ തുറക്കുമ്പോഴേ വരും ചില വീഡിയോസ് ചിലതിനെ പറ്റി പറയുന്നതും എടുക്കുന്നതും ഒക്കെ ഉം ആ തുറന്ന് കഴിഞ്ഞാൻ വരും
എടുത്താ ഒരു ഒറ്റ പോക്കാ ഞാൻ അൺഇൻസ്റ്റാള് ചെയ്തേക്കാ അല്ലെങ്കിൽ അതിനകത്ത് അഡിക്ഷൻ ആയി പോം പഠിക്കാനൊന്നും പറ്റൂല്ല
പറ്റത്തില്ല നമ്മളത് തൊറന്ന് പോയി കഴിഞ്ഞാ കണ്ട കണ്ട് കണ്ട് അങ്ങ് പോ അങ്ങ്
പിന്നെ ഒന്നൊന്നര മണിക്കൂറൊക്കെ ഒറ്റടിക്ക്ങ്ങ് പോം
ഉം പണ്ടൊക്കെന്ന് വെച്ചാ ഫേസ്ബുക്ക് മാത്രൊല്ലേ ഒള്ളാര്ന്ന് ഷിപ്പങ്ങനല്ലല്ലോ ഇൻസ്റ്റഗ്രാമ് യൂട്യൂബൊന്നും അധികം ആരും ഉപയോക്കത്ത് പോലുല്ലാര്ന്ന്
ഇപ്പ ഈ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ കൂടുതലും ഏയ്ജിഡായ്ട്ടുള്ളോരാ ഉപയോക്കിന്നേന്നാ പറയുന്നേ
ആന്ന് ശരിയാ ഇപ്പം പ്രായൊള്ളോരെ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ എല്ലാരും ടെലഗ്രാം അല്ലെ ഇൻസ്റ്റഗ്രാമിലും
ഉം അങ്ങനൊക്ക്യാ ഇപ്പൊ ഒരു വീഡിയോ മൂന്ന് പ്ലാറ്റ്ഫോമില് മാറി മാറി പോസ്റ്റെയ്താ
ഉ
അതില് ഈ ഫൈസ്ബുക്കിലു യൂട്യൂബിലു നെഗറ്റീവ്‌ കമന്റായിര്ക്ക അതേ സമയം ഇൻസ്റ്റാഗാമില് അതില് സപ്പോർട്ടെയ്തി ട്ടുവാരിക്കു ആഹ് ഒരു ജനറേഷൻ ഗ്യാപ്പ് ആഹ് ഒരു വീഡിയോല കമന്റ് ബോക്സില് കാണാൻ പറ്റും
ആഹ് ശരിയാ
അങ്ങനൊക്കെ പറഞ്ഞ് കേക്കാം ഉം അതോണ്ട് ഞാപ്പ ഇൻസ് റ്റഗ്രാമ് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്ക്വ നമ്മളെ സമയൊം പോവും പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മൾ ഇരിക്കേണ്ട ഒരു സമയം അല്ല്യോ ഇത്
അത് ശരിയാ പഠിക്കുമ്പം നമ്മള് അതിന്റെതായ ശ്രദ്ധേല് കൊണ്ടോണം അത്
ആദ്യം കൊറച്ച് ബുദ്ധിമുട്ടൊണ്ടാര്ന്നു നമ്മള് ഇത്രേം നാളും അതിനാത്ത് ടൈം സ്പെന്റെയ്തിട്ട് ചെ ഒന്നും ചെയ്യാല്ലാത്ത ഒരവസ്ഥ വരും പിന്നെ പിന്നെ ഇപ്പൊ അതങ്ങ് ശരിയായി
ഈ ചെൽര് പറ്യന്നേക്ക ഈ പി എസ് ഇ പഠിക്കാൻ വേണ്ടി ഈ സൈലം ഏപ്പക്കെ ജോയിൻ ചെയ്തിട്ടേ.
ഉം
പറയ്ന്നേക തൊറക്കുമ്പോ ചെലപ്പോ ഏപ്പിക്കേറുമ്പഴാരിക്കും ചെലപ്പം എന്തെങ്കിലൊര് മെസ്സേജ് വര്ന്നത് ആ മെസ്സേജ് നോക്കി പോയി പോയി പോയി പിന്നവസാനം ചെന്ന് ഇൻസ്റ്റഗ്രാമി ചെന്ന് കേറൂന്ന്
ആണ്. ആണ്. ഇൻസ്റ്റാഗ്രാമൊണ്ടെ നമുക്കത് തൊറന്ന് നോക്കാള്ള ടെൻഡൻസി ഭയ്ങ്ക്ര കൂടുതലാരിക്കും.
ആഹ് അപ്പ പിന്നെ ആഹ് പഠിത്തം നടക്കത്തില്ല അതാ നോക്കിരിക്കലേ നടക്കത്തൊള്ളൂന്ന് പറയുന്നേക്കാ
ഒന്നൊ രണ്ടൊ റീൽസ് കാണാന്ന് കെര്തി നമ്മള് കേറും പക്ഷേ ആ ഒര് ഇൻ്റ്രസ്റ്റ് യൂട്യൂബ് ഷോർട്സിനോട് കാണത്തില്ല.
ആഹ്
ആഹ് അതത്ര രസൊള്ള വീഡിയോസൊന്നു അല്ല വര്ന്നേ യൂട്യൂബില് ഇതുപോലെ ബ്ലോഗിന്റെ കട്ടിങ്ങും അത് ഇതു ക്കല്ലെ വര്ന്നേ
ആഹ് ആഹ്..
ആഹ് ഇൻസ്റ്റാണെ കൊറെ കൂടെ ഫൺ എനിക് വരുന്നെല്ലാം ഫണ്ണി ആയിട്ടൊള്ള എനിക് ഭയ്ങ്ക്ര ഇഷ്ട അനെള്ള കോമഡി കണ്ടോണ്ടിരികാം അപ കൊറെയിര്ന്നങ് കാണും..
എനിക്ക് ഫുള്ള് വര്ന്നത് റീൽസും കാര്യങ്ങളും മാത്രേ വരൂ കൂടുതലും ചെലപ്പോ അത് കാണുന്നത് കൊണ്ടായിരിക്കാം.
ട്ടേരുന്നെ..
അവരെടുന്നെ അതും ചെല സ് ചേലെ സമയത്ത് നമുക്കങ്ങ് ഡൗട്ടാ കാര്ണം നമ്മടെ. ഫീലിംഗസിനൻസരിച്ച് നമ്മളും സെർച്ചെയ്യാതെ. ക്കെ ആയിരിക്കു വര്ന്നേ ചെലപ്പോ സാഡയിട്ട് ഇരിക്കുമ്പൊ സാഡയിട്ടൊള്ള ഇത് കേറി വരും..
അതാണ് ഇപ്പ നമ്മള ഒരാളോട് ചാറ്റെയ്യുവാണെങ്കി അതിന്റെ ആൽകൊരിതം ഇവർക്കെല്ലാം പോന്നൊണ്ടെ തോന്നെ അത്വായിട്ട് റിലേറ്റഡായിട്ടൊക്കെ സംഭൊവം വെ
ആഹ് അത റിലേറ്റഡയിട്ട് അങ്ങനെ വര്ന്നേന്ന് എനിക്കും തോന്നാറൊണ്ട്
ആഹ് ആഡൊക്കെ വര്ന്നതും അങ്ങനെല്ലേ നമ്മളിപ്പോ ഒര മുടീടെ കാര്യം പർഞ്ഞാ ഓയിൽന്റെ വെരും ഷാമ്പൂന്റെ വെരു
ണ്ട് ആഹ് അതോ ഒന്ന് സെക്യൂർ അല്ലന്ന് ഈ ആൾക്കാര് പറയ്ന്നന്താ ഫോൺലിപ്പ ഈ ആപ്പുകളൊന്നും സെക്യൂർ അല്ലന്ന്
ഉം
എല്ലാരും പറയ്ന്ന മെയ്ൻ കാര്യ അതാ
മ്മ് ആണാണ് പിന്നെന്തെയ്യുന്നു?